അലോ ഹലോ കേൾക്കാവോ?
ആഹ് ആടാ കേൾക്കാം, എന്തൊക്കെ സുഖല്ലേ?
ഉം സുഖായ്ട്ടിരിക്കുന്നു.
ആഹ് പിന്നെ. ഫുഡൊക്കെ കഴിച്ചില്ലേ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ?
കഴ്ച്ചു. ഭക്ഷണൊക്കെ കഴ്ച്ചു കഴ്ച്ചു.
ഉം വേറെന്താ വിശേഷങ്ങൾ. ഓഹ് അതിഷ്ടല്ലാത്ത ആരെങ്കിലുണ്ടാവോ. യാത്ര അത്യാവശ്യം പോയ്ട്ട്ണ്ട്.
ഉം എവിടേക്കെ ഏതൊക്കെ സ്ഥലത്ത് പോയ്ട്ടുണ്ട്?
ഇപ്പ അടുത്ത് പോയത് വയനാടാ ഇത് ഒരു മൂന്ന്നാല് പ്രാവശ്യം പോയതാണ് പക്ഷെ ഇപ്പൊ ഫാ ഫാമിലി ആയിട്ട് പോവാന്ന് പറഞ്ഞപ്പോ മക്ക്. കൊർച്ച് അട്ത്ത്ള്ള സ്ഥലം അങ്ങനെ നോക്കീട്ട് പോയത് വയനാട് പോയി. പൊ ലാസ്റ്റ് ഉം. പിന്നെ ഊട്ടി മൂന്നാറ് അങ്ങനെല്ലാസൊ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ.
ഊട്ടി ഞാംപോയിട്ടില്ല. മൂന്നാറ് വാഗമണ്ണ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്.
ഉം ങെ.
പിന്നെ ഓരോ സ്ഥലങ്ങള് പോയ്ട്ട്ണ്ട്. ഏഹ് അഹ് വയനാട് അങ്ങനെ ആടെങ്കിലൊക്കെ വീട്ടില് അറ്യാന്ന ആൾ കടേക്കെ വീട്ടില് വയനാട് പോയ്ട്ട്ണ്ട് ആഹ് കോഴിക്കോട് അങ്ങനെ ബീച്ച്കൾള്
അവ്ടെ. കാണണ്ട സ്ഥലങ്ങൾലൊന്നും പോയിട്ടില്ലെ വയനാട്?
ഇല്ല, അങ്ങനെ സ്ഥലങ്ങൾലൊന്നും പോയിട്ടില്ല. വീട്ടില് മാത്രം പോയി പാലുകാച്ചിന് പോയതായിര്ന്ന്.
ആഹ് അല്ല അവിടെ പോയ ഒരുപാട് കാണാനുണ്ടല്ലോ വയനാട് പോയാല്.
അവിടെ ഞാ ഒരു ഒരുപാട് ദിവസം നിന്നില്ല.
ആഹ്. അത് നിക്ക അവിടെ പോയാ നിന്നിട്ട് ആഹ് നിന്നിട്ട് കണ്ടിട്ട് വരണം അങ്ങനെ നടക്കോല്ലോ ആഹ്.
ഒരു ദൊവസം തന്നെ എട്ക്കും ഏഹ് ബസിന് പോഉമ്പഴേ. രാത്രി കേറിയാല് രാവിലെ അവിടെ എത്തൊള്ളു.
ആഹ് ആഹ് അങ്ങനെ.
പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറ് യാത്രേ
ഓഹ് എന്റെമ്മോ. നമ്മക്ക് അങ്ങനില്ല, നമുക്കൊരു നാല് മണി. ക്കൂറ് ട്രാവലെയ്യാൻ.
അത്രോള്ളു ഉം, വയനാട് പിന്നെ കൊല്ലം ബീ ച്ച് അങ്ങനെങ്ങനെ പിന്നെ ഇവിടെ തന്നെഉണ്ട് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം
ആഹ് എനക്ക് അങ്ങോട്ട് അങ്ങനെ അധികം പരിചയല്ല നമ്മളിങ്ങനെ ഏർവാടിയിലേക്ക് പോന്ന ടൈം ഇങ്ങനെ ഓരോ ജില്ലകളിലും ടച്ചയ്ത് പോയി യുംന്നല്ലാണ്ട് അവിടുത്തെ സ്ഥലങ്ങളന്നും അറിയില്ല
പിന്നെ താജ്മഹാൾ ആഗ്ര ആഗ്രല്ലല്ലേ താജ്മഹൽ താജ് വാള് അജ്മീർ ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ല ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായംന്ന് വെച്ചാ ഒരു പത്താം ക്ലാസ് സിലൊക്കെ പഠിക്കുന്ന സമയത്ത്
ആഹ് സമയത്ത്
എഹ് ഫാമിലി എല്ലാം കൂടെ ആയിട്ട് ട്രെയിന് ആഹ് നല്ലൊരു യാത്രയായിരുന്നു
ആഹ്ടിപൊളി ഫാമിലിയായിട്ട് പോതന്നെ അടിപൊളി യാത്ര
ക്ക് വേറൊരു ഇതാണല്ലോ
ആഹ് സത്യായിട്ട് അത് വേറെ തന്നെ നമ്മുക്കൊരു നല്ലൊരു ഇതാ പറയാ
ഇപ്പൊ ഫാമിലി ആയിട്ട് പോകുമ്പം അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് പോകുമ്പം അതൊക്കെ വേറെ ആഹ് വേറൊരി ഇതാ കൂട്ടുകാരായിട്ടൊന്നും ഞാൻ ഒരുപാട് യാത്ര പോയിട്ടില്ല അധികം അങ്ങനെ പോയിട്ടില്ല
നമ്മള ഫ്രണ്ട്സ് ആയിട്ട് ഇന്ന് നിൽക്കുന്നവരുണ്ടല്ലോ നമ്മളെ
ആഹ് അങ്ങനെ ഉണ്ടാവും ഇനി ഞങ്ങള് കൂ കൂട്ടുകാര് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്കൂളില് കുട്ടികളെയൊക്കെ സ്കൂളില് ആക്കിയിട്ട് ഒരു ദിവസം വണ്ടേ ഒന്നും ഇല്ല അങ്ങനെ പോകണന്ന് പറഞ്ഞ് ആഹ് പെട്ടെന്ന് പോയിട്ട് വരാനുള്ള
ആഹ് പുറത്തുന്ന് ഭക്ഷണക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇതായിട്ട് വരാം
നമ്മക്ക് ആകെ കിട്ടുന്നൊരു സന്തോഷൊക്കെ അതെ
സന്തോഷം അതല്ലേ ആഹ് എല്ലാം വേറെ തന്നെ നമ്മുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളെ ഫ്രണ്ട്സ് എന്റെ കൂടെ ആകുമ്പം അത് വേറൊരു സന്തോഷം
ഒന്ന് ഒന്ന് വിളിച്ച് സംസാരിക്കുമ്പോ തന്നെ നമ്മുക്ക് അതൊരു സന്തോഷമാണ് ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ പഴയ കാര്യങ്ങള് അങ്ങനെ ചെയ്ത കാര്യങ്ങള് അന്ന് കട്ട് കഴിച്ച കാര്യങ്ങള് അങ്ങനെയൊക്കെ
ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ മക്കളോട് പറഞ്ഞു നമ്മളൊന്നും സ്കൂളിൽ പോകുന്ന ടൈമില് എന്ത് മഴ പോയെ അന്നൊന്നും ഒരു അലേർട്ടും വന്നിട്ടില്ല പുസ്തകവും നനഞ്ഞു ബാഗും നനഞ്ഞു ആഹ് സത്യായിട്ടും ഇവ ഒരുമഴ വരുമ്പോഴത്തേക്കും ലീവ്
അതാണ് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വ്യത്യാസങ്ങള്
വ്യത്യാസം ഉണ്ടായ്യോ നമ്മളന്ന് പഠിച്ചപ്പോ അതുവരെ ശരിക്കും
പറ്റി അവരോട് പറഞ്ഞ് കൊടുക്കുമ്പോ തന്നെ അവർക്കൊരു പുച്ഛം ഏയ്
പുച്ഛം ഉം പക്ഷെ അതായിരുന്നു നല്ലത് ഇന്ന് നോക്കിയേ എല്ലാ സ്കൂളിലും ഇപ്പം നമ്മളെ ഇവിടെയെല്ലാം ഈ പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് കിട്ടിയാൽ അത് സ്കൂൾ ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ട കിട്ടി കഴിഞ്ഞാല് ആ സ്കൂളിൽ പോകാൻ മക്കൾക്ക് പേടിയാണ് അവിടെ ഈ ഇതിന്റെ പ്രശ്നങ്ങളാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ അല്ല ഇത് സ്കൂളീന്ന് വന്നാൽ ബഹുമാനമുള്ളരു സ്ഥലമായിരുന്നു പക്ഷെ ഇന്ന് എന്തൊക്കെയോ ആയി
ഇപ്പ എല്ലാടവും പേടിയാണ് നമ്മക്കാണെങ്കിൽ തന്നെ കുട്ടികളെ എവിടെ എവിടെങ്കിലും വിടാൻ പേടി അതും അതുപോലെയുള്ള വാർത്തകളാണല്ലോ കാണുന്നത് ഓരോ ദിവസം കാണുന്ന വാർത്തകള് എന്തെല്ലാം ആണ്
ഇനി ശരിക്കും ഏഹ് പിന്നെ യാത്രയൊക്കെ പോവാലോ ഫ്രീ ആയിട്ട് പോവാനുള്ള ചാൻസ് ഉണ്ടല്ലോ
ഇനി ഫ്രീ അതാണ് പ്രിയദർശിനിയും കൂടെ വ വന്നതുകൊണ്ട് ഇനി ഫ്രീ ആയിട്ട് നമ്മക്ക് എവിടെ വേണമെങ്കിലും പോകാം പോയോ പ്രിയദർശിനി കേറിയോ കേറിയിട്ടില്ല ആഹ് ഞാൻ കേറി ഞാൻ നാല്പത്തിയഞ്ച് രൂപക്ക് ഫ്രീ ആയിട്ട് പോയി അങ്ങനെയൊക്കെ നമ്മക്ക് ഫ്രീ ആയിട്ട് കുറേ ഏഹ് പോകുന്നുണ്ട് ഇപ്പോ യാത്ര അങ്ങനെയും കൂടെ സർ ക്കാര് നമ്മക്ക് ഇത് തന്നതുകൊണ്ട്
അതാണ് സത്യം പക്ഷെ നമ്മക്ക് നമ്മള് ഈ റൂട്ട് പ്രൈവറ്റ് ബസ്സ് മാത്രൊള്ളൂ പിന്നെ പത്ത് രൂപ ഓട്ടോക്ക് കൊടുത്ത്ട്ട് ഞാൻ ഓട്ടോക്ക് കൊടുത്ത്ട്ട് അനെ പോവണം
ആ എൻ ആ എൻ ഞങ്ങൾക്ക് ഇവിടെം അങ്ങനാ ഓട്ടോയ്ക്ക് പത്ത് രൂപ കൊടുത്ത് ട്ട് നമ്മള് എ എവിടെ പുന്നാ സ്ഥലത്ത് എറങ്ങിട്ട് നമ്മക്ക്ങ്ങനെ പോവാം എവിടെ വേണെങ്കിലും പോവാം അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൂ ട്ടരെല്ലാരും കൂടെ ആയിട്ട് ഇന്നലെ ബസ്സി ആ അത് തന്നെ
നല്ലതാ എന്താ പോവണം വയനാട് ഇപ്പോ വയനാട് എല്ലാം ഇണ്ടല്ലോ പ്രിയദർശിനി ദൂരയാത്ര ഉണ്ടല്ലോ
ദൂരെയാത്ര ഉണ്ട് ഇനിയിപ്പം മൂന്ന് മാസം കഴിയുമ്പോ അവര് ഫുൾ ബസ്സിലേക്ക് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്
മൂന്നു മാസത്തിനുള്ളിൽ പോയി വരണം മൂന്ന് മാസം കഴിഞ്ഞ ഇനി ചെലപ്പോ പോവാനും മതി പോവാനും മതി ഇണ്ടാവാനും മ തി അതുകൊണ്ട് അയിന് മുന്നേ പരമാവധി ഉപയോഗപ്പെടുത്തുക ആഹാ ല്ലേ
പക്ഷെ എല്ലാരും പ്രിയദർശിനിയിലാണ് ഒരു ബസ്സ് എടുത്ത് നോ ക്കുവണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റ് ഒമ്പത് ശ തമാനം ആൾക്കാരും പ്രിയദർശിനിം ഗേൾസ് ആയിരിക്കും ഗേൾസ് ആണ് സ്പേസ് ഇല്ല ആണു ങ്ങള് പ്രൈവറ്റിൽ കേറി പോവേണ്ട അവസ്ഥയാണ് ഇപ്പ
ആ അതുപോലെ ചെറിയ ആൺകുട്ടികൾക്കും അതില് കേറാൻ പറ്റുന്നില്ലലോ അവര്ക്ക് വേണ്ടിട്ട് പക്ഷെ അത് സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണേനു അത് ആ പരിഗണന ശരിയായിട്ടില്ലന്നാ ഞാൻ പറയുന്നത് ചെറിയ ആൺകുട്ടികളും അവരും സ്കൂൾ കുട്ടികളല്ലേ ആഹ്
ട്ടോള്ള കുഞ്ഞുങ്ങൾക്കെല്ലാർക്കും ഫ്രീ കൊടുക്കണായിരുന്നു ആണായാലും പെണ്ണായാലും വലിയ സ്ത്രീകൾക്ക് മാത്രം കൊടുക്ക എന്നിട്ട് പതിനെട്ട് വയസ്സ് മോളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അത് അങ്ങനെ ചെയ്യണായിരുന്നു എന്നുവെച്ചാൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണല്ലോ
അത് പാവം തോന്നുന്നു കാണുമ്പോ
അതോ ഓരോ വാർത്തകള് വരുമ്പോഴാ കോമഡി രീതിയിലുള്ള തമാശ രീതിയിലുള്ള ഓരോ വാർത്തകള് വരുവല്ലോ ആ വാർത്തകള് ഇനി സ്വകാര്യ ബസ്സിന്റെ ഇത് സമരത്തിന് അവര് ഇനി സമരം ചെയ്യാ ആ എന്ന് വെച്ചാല് നേരത്തെ സ്വകാര്യ ബസ്സില് ഇങ്ങനെ ആഹ് ആഹ് കേയറുന്ന പടി വരെ ആയിരുന്നു ആള് നിന്നോണ്ട് പൊക്കൊണ്ടിരുന്നത് ഇപ്പൊ കാലി ആയിട്ടാ വണ്ടി പോണത് പക്ഷെ അവര്ന്ന് പറയണത് പെൺകുട്ടിയോട് പെരുമാറുന്ന രീതി ആഹ് അതന്നെയാ അത്‌ വേറെയാണ് നമ്മള് ആ അനുഭവിച്ചതാന്ന് കൊറേ നമ്മളോ അങ്ങനെയൊക്കെ പോയി ശീലോള്ളോണ്ട് നമ്മക്ക് അറിയാം എങ്ങനാണ് എന്താണ് വ ന്നേന്നോള്ള രീ
ആ ഉണ്ട്
സ്വകാര്യ ബസ്സുകൾ പ മൊടക്കി ഈ ആൺകുട്ടികൾ വിട് കേസാർടിസിൽ ഫുള്ള് പൈസ കൊടുത്ത് പോണ്ടേ അവന് നിന്ന് നിക്കാനാണെങ്കിൽ സ്ഥലം പോലും ഇല്ല അതില് ഞാൻ രണ്ട് പ്രാവശ്യം കേറിയിട്ടും ഞാൻ ഇപ്പ നമ്മള് പൈസ കൊടക്ക്ണില്ല പൈസ കൊടുക്കണില്ലെങ്കിൽ പോലും നമ്മള് നിന്ന് പോണം നമ്മള ആ സ്ഥാ നമ്മള എവിടെ നിന്ന് പോണം കിട്ടില്ല സ്ഥലം കിട്ടത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെക്കെ കൊണ്ട് കേറുവാണെങ്കിൽ അതും എന്തെങ്കിലും മനസ്സാക്ഷിയ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെണീട്ടി വരും അല്ലാണ്ട് ചില ആൾക്കാര നോക്ക പോലുല്ല കുരിഞിങ്ങനെ ഇരിക്കിണ് അത് ന്നി ഉറങ്ങും അല്ലെങ്കിൽ പാട് കേട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കും കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോയത് കൊണ്ട് നമ്മുക്ക് അറിയാം ഏകദേശം പ്രിയദർശിനില്ലെന്നുണ്ടെങ്കിലും ബസ്സുകളിൽ പോകുന്നുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ചെല ആൾക്കാര് നമ്മളെ കാണുമ്പോ തന്നെ എഴുന്നേറ്റ് തരും ഇരുന്നോ എന്ന ചില ആൾക്കാർ കുട്ടീനെ ഇങ്ങ് തന്നേക്ക് പിടിക്കാം ആ അത് തന്നെ എന്റെ കുട്ടി കുട്ടി വേറെ ആടേയും കയ്യിൽ ഇരിക്കൂല അപ്പൊ ആള് കരച്ചിലേ അങ്ങനെ ഉണ്ട് ആൾക്കാര്
പിന്നെ പണികളൊക്കെ കഴിഞ്ഞി രിക്കലായോ ഉ എന്തേലും ഫ സ്പെഷ്യലല്ലാം ഫുഡ് ഉണ്ടാക്കോ ഉം
അങ്ങനെയൊന്നുംല്ല പ്രത്യേകം അങ്ങനെയൊന്നുംല്ല ആ ഇതിപ്പം എല്ലാ എല്ലാ ഉണ്ടാക്കും
ഉം മക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തേലും പറയോ അവരുണ്ടാക്കി കൊടുക്കാൻ
ഏയ് അങ്ങനെയൊന്നും പറയൂല നമ്മളന്ത്ണ്ടാക്കിയാലും കഴിക്കും പക്ഷെ കഴിപ്പിക്കാൻ നമുക്ക് ഒക്കെരു ബുദ്ധിമുട്ടാണ് കുട്ടികളെ കഴിപ്പിക്കുന്ന കാര്യം അറിയാല് കുട്ടികളെ കഴിച്ച് അവര് അവരൊന്ന് കഴിച്ചാൽ തന്നെ നമ്മക്ക്
നമ്മള് സമാധാനം സത്യാണ് പറഞ്ഞ
അവരെക്കെ ഫുഡ് ആഹാരം കഴിപ്പിക്കുന്നതന്നെയാണ് ടാസ്ക് ആ ഓക്കെ